ആഹ് കേൾക്ക്ന്നില്ലേ ആഹ് എന്തേക്കെണ്ട് വിശേഷങ്ങളൊക്കെ
ഓക്കെ ഇങ്ങനെ പോണു എന്താ പണി തെരക്കിലാണോ
ആഹ് ചെറിയൊര് തെരക്കൊക്കെണ്ട് തെര ആഹ് ഞായറാഴ്ച്ച്യാണ് പര് ഇതൊന്ന് ഇല്ല പരിപാടികളൊന്ന്ല്ല
ഏഹ് മക്കളൊക്കെ ഇണ്ടാവൂലേ
ആഹ് മക്ക് ആഹ് മക്കള് അവരോര് ഡേ അല്ലേ ആകെ കളിയൊള്ളു ആഹ് ആഹ് ഇവടിം രണ്ടീസം ലീവെന്നേ
മ്മ് ഇപ്പാകെ ഒറ ഒറക്കൊന്നുല്ലായിട്ട് കണ്ണൊക്കെ തൂങ്ങീണ് ഈറ്റങ്ങള് എല്ലാരും കൂടി പേരേണ്ടാവുമ്പം പകല് ഒറങ്ങില്ലെങ്കില് ഒരു മന്തപ്പാണല്ലോ ഇന്നലേം ഒറ ങ്ങീല്ലാ രാത്രിയാണെ മോന് പനിയായിട്ടെ ചെറിയൊരു ഇത് ഒരു അസ്വസ്ഥത അതോണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല പിന്നെ പകലിപ്പ നമ്മക്ക് കയ്യൂലല്ലോ പണി കയ്യണ്ടേ ഇന്ന് ഉച്ചക്കൊരു പരിപാടി ഉണ്ട് കുടിയിരിക്കൽ ഉണ്ട് അപ്പം ഫുഡന്നും ഉണ്ടാക്കിയില്ല
ഓ അപ്പൊ ഇപ്പ പണി ക്ലീനിങ് ഉണ്ടാവുള്ളോ
ക്ലീനിങ് കഴിഞ്ഞു പിന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടല്ലോ ഉം
അതെ അതെ
അപ്പൊങ്ങനെക്കെണ് നിങ്ങളോ ഫുഡ് ഒക്കെ റെഡിയായോ
ആ ഫുഡായിത്തെടങ്ങി പിന്നെ - ന്ണ്ട്
എന്താണ്ടാക്ക്യേ ഇന്ന് മക്കളൊക്കെള്ളതല്ലേ ഏഹ് ഞാന ഇന്നലെ ബിരിയാണിണ്ടാക്കി ഇന്നിപ്പം പരിപാടിള്ളല്ലേ അതോണ്ട് ഇന്നല ബിരിയാണി ഉം
പിന്നെ എന്താ പറയാ എന്നിട്ട് എന്താ കല്യാണാണോ
കല്യാണല്ല ഹൗസ് വാർമിംഗാ
ആഹ് ആഹ്
ഉം ഇങ്ങക്ക് എന്നാ കൊറെ ആയ്യിലേ ഇപ്പൊ പരിപാട്യാളൊക്കെ കൂടിട്ടേ അപ്പൊ പോവാനൊരു പൂതി അല്ലെങ്കി മക്കളെ വെച്ചൊന്നും ഞാൻ പോവൂല ഇങ്ങത്ര ആളാള്ളത് ഹലോ ഹലോ ഹലോ ഹലോ ഉം ഹലോ കേക്ക്ണ്ടോ കേക്ക് പുറത്തപോണ്